ഹലോ ഹലോ
ആഹ് എന്തൊക്കെയ വിശേഷങ്ങള്
എന്താ സുഖമായിട്ട് പോണു
ആഹ് പിന്നെ നമ്മളെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അല്ലേ വരനത് നെക്സ്റ്റ് വീക്കില്
ആഹ് അതെ അതെ അപ്പം നമുക്ക്
സർപ്രൈസ് കൊടുത്താലോ
ആഹ് കൊടുക്കാം അ സർപ്രൈസ് അവൾക്കും ആഹ് സർപ്രൈസ ആകുമ്പോ നല്ല സന്തോഷമാവും
ആഹ്അതെ അവൾക്കൊരു സ സന്തോഷം ആയിക്കോളൂല്ലോ അവൾക്ക് സർപ്രൈസ് കിട്ടുമ്പോ ഭയങ്കര ഇതിലയിലേക്കാരോ
ആഹ് ഞമ്മക്ക് എന്തേലും പാർട്ടിയൊക്കെ വല്ല ഒരുക്കാ
ആഹ് അതെ എവിടെ വെച്ചിട്ട് നമുക്ക്ന്നാല് നമ്മുടെ ടൗണില് ഒരു കഫേ ഉണ്ടല്ലോ അവിടെ പിന്നെ ബുക്ക് ചെയ്താലോ അവള അടുത്ത് പറയണ്ട നമുക്ക് മറ്റ് ഫ്രണ്ട്സിനും കൂടെ കൂട്ട
ആ ആയിക്കോട്ടെ
മറ്റേത് രണ്ട് നമ്മള് രണ്ടാളും മാത്രല്ലാതെ മറ്റേ മൂന്നാളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച അഞ്ചാൾക്കും കൂടെ അവളെ വിളിച്ചിട്ട്ന്തേലും പറഞ്ഞിട്ട് അവളെ വിളിക്കാം
ആഹ് അവിടെ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം ഡെക്കറേറ്റ് ചെയ്ത് കണ്ട് ഫുഡ ഒക്കെ അറേഞ്ച് ചെയ്യാം
ആഹ് അവര് ചെയ്യോന്നാവോ അല്ലെ അത് അന്വേഷിച്ചിട്ടുണ്ടോ അവര ഫുള്ള് നമ്മള് പറഞ്ഞാ ചെയ്യോ അതോ നമ്മള് സെ
അത് അവരന്നെ ചെയ്തോളും അത് അതിനുള്ള ക്യാഷ് കൊടുത്ത അവരെ ചെയ്തോളും
ആഹ് നമ്മക്ക് ഷെയർ ചെയ്യാംല്ലെ പിന്നെ എന്തൊക്കെയാ നമ്മള് പിന്നെ കൊടുക്ക ഗിഫ്റ്റ്യ്ങ്ങള എന്തെങ്കിലും കൊടുക്കണ്ടേ
ആഹ് ഗിഫ്റ്റ് അനമുക്ക് നോക്കാം
സെപ്പറേറ്റ് ആയിട്ട കൊടുക്കാ വ അതോ പിന്നെ അഞ്ചു പേർക്കും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക വേണ്ട് അതൊ ഒരുമിച്ചിട്ട് നമുക്ക് നല്ലൊരു ഗിഫ് റ്റ്ആയിട്ട് കൊടുക്കുക വാണ്ടത്
ഒരുമിച്ച് കൊടുക്കരാന്നല്ലേ
അങ്ങനെ കൊടുക്കാലേ എന്നാ പിന്നെ നല്ലതൊന്നും ആവും ചെയ്യൂലെ മറ്റേത്
ആഹ് ആഹ് ആഹ് ഒരു വലിയ ഗിഫ്റ്റ് ആണ് കൊടുക്കുക. നമ്മള് ചെർ ചെറുതാ ആവണ്ട
ആഹ് നമുക്ക് നമ്മള് ഇത് പൈസക്ക അനുസരിച്ചിട്ട് നല്ലൊരു ഗിഫ് റ്റമ്മക്ക് എങ്ങനെ ഓൺലൈൻ ആയിക്കൊണ്ടാണോട് ക്കണ്ടതോ നമുക്ക് നേരിട്ട് പോയി ഇങ്ങാട് ചെയ്താ മതിയോ അടുത്താഴ്ചയിന് പരിപാടി അപ്പൊ പിന്നെ ടൈമും കൊറവല്ലേല്ലേ അതെ ഓൺലൈൻ ആകുമ്പോ പിന്നെ നമുക്ക് അത് എത്രത്തോളം നല്ലതാവൂ ന്ന് അറിയില്ലല്ലോ
പിന്നെ വെരാനും താമസാവും
അതെന്നെ പിന്നെ നമ്മക്ക് അഥവാ അത് ഇഷ്ട്ടായിട്ടില്ലെങ്കിൽ പിന്നെ റി റിട്ടേൺ ചെയ്യാനൊന്നും ഇപ്പോ ടൈം ഉണ്ടാവൂല അപ്പൊ സർപ്രൈസാകെ കൊളാവും ഉം എന്താപ്പൊ കൊട് ക്കാ നമ്മക്ക് ഗിഫ്റ്റ് അവൾക്ക് എന്താ ഇഷ്ടം വാച്ച് പിന്നെ അങ്ങനത്തെ ഇഷ്ട
ഡ്രസ്സ് ഡ്രസ്സ് ബാഗ് അങ്ങനത്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആഹ് ആഹ് യൂസ്ഫുൾ ആയിട്ടുള്ള
ബർത്ത്ഡേക്ക് നമുക്ക്ന്നാ ഒരു ഡ്രെസ്സും ആക്കാ പിന്നെ ബാഗും പിന്നെ നല്ലൊരു വാച്ചും ചെയ്യാല്ലേ പറയാം നമുക്ക്
ആഹ് അതെ
അപ്പൊ നല്ല ഷോപ്പ്ന്നന്നെ പോയിങ്ങാണ്ട് വാങ്ങാല്ലെ എല്ലാരും എല്ലാതും കൂടി ഒരുമിച്ച് കിട്ട്ണെ
ആഹ് ആഹ് അത് ഇവിടേ ഇവിടെ അങ്ങാടി തന്നെ ഇള്ളെ ഏതേം ഷോപ്പ് പോയാ മതി
അപ്പോ നമ്മക്ക് രണ്ടീസം കഴിഞ്ഞിട്ട് പോവല്ലേ
അങ്ങനെ പോകന്നാ പിന്നെ കേക്ക് വാങ്ങണ്ടേ
ആഹ് കേക്ക് വാണം
ആഹ് എപ്പോഴ നമുക്ക് എന്നാ ഉച്ചക്ക് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഉച്ചക്കത്തെ ഫുഡും ഉം അയില് ഇതാക്കണോ അതൊ നാലുമണിക്ക് പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മക്ക് അങ്ങനെ ചെയ്യലേ ന്നാ പിന്നെ രാ കൊറച്ച് വൈകിട്ട് നമുക്ക് ഒരു ഏഴ് മണി എട്ട് മണി നേരത്ത് ഫുഡും കഴിച്ചിടട്ടാണ്ട് വരാല്ലേ
ആഹ് ആഹ് അതെ അതെ അതൊക്കെരാം പിന്നേം നന്നാവാ
ആഹ് അപ്പൊ ന്ന മറ്റൊരോട് നമുക്ക് പറയണം നക്ക് അവറെട്ത്തും പറയണ്ടേ ഗ്രൂപ്പ് ഗ്രൂപ്പില് ആഹ് ആഹ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് ആഹ് മറ്റേ അവളെ അങ്ങട്ട് മാറ്റി നിർത്തീട്ട് ആഹ് അവളെ അറിയാതെ അവളെ മാറ്റി നിർത്തി മറ്റെ നമുക്ക് മൂന്നാക്കും വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയത് അവള് ള്ള ഗ്രൂപ്പിലാകുമ്പോ പിന്നെ അവളും അറിയോലൊ അതെ ആഹ് അതന്നെ പിന്നെ
നമുക്ക് അന്ന് ഡ്രെസ് കോഡ് എന്തേലും
ഡ്രസ്സ് കോഡ് നമുക്ക് ഡ്രസ്സ് കൂട്ന്ന് പറഞ്ഞ ഇപ്പ നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു കളേഴ്സ് നോക്കി ഇങ്ങാണ്ട അങ്ങനെടാ എല്ലാർക്കും ഉള്ള ഒരു കളർ നോക്കിട്ട് അങ്ങനെ ഇടാം അപ്പൊ പിന്നെ ക കറ കളർ സൈമാവും അയ്നോക്കെ ഇഞ് എന്തലും മാറ്റണ്ടെങ്കില കുഴപ്പല്ലല്ലോ ഉം മറ്റേ കൊറെ പെൻസ ആകൂല എല്ലാർക്കും ഒരേപോലെ ഒക്കത്തിനും ഉണ്ടാവണം എന്നല്ലല്ലോ ആഹ് അതന്നെ പിന്നെ സ്റ്റിചെയ്യാനും അതിനൊക്കെ നിക്കണ്ടേ
ആഹ് ആഹ്
അത നമക്ക് വേറെ വല്ല കല്യാണോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അപ്പൊ നോക്കാം ഡ്രസ്സ് കോഡിന്റത് ഇത് നമുക്ക് ഇങ്ങനെ അടിപൊളിയ ആക്കാം പിന്നെ ഡെക്കറേഷൻ ചെയ്യുന്ന നമുക്ക് എന്തൊക്കെയാണ് ഒരിടടുത്ത് പറയാ ചെയ്യാൻ ബലൂൺ വെച്ചിട്ടാണോ അതോ ഫ്ലവേഴ്സോ അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് ചെയ്ത് പറയേണ്ടത്
പറഞ്ഞാൽ അയ്നുള്ള ഇത് ചെയ്തോളൂല് വലൂണം വേണാം പിന്നെ കേക്ക് നല്ലൊരു അടിപൊളിയോ കുറച്ച് വലിയൊരു കേക്ക്
ആഹ് നമുക്ക് ഏത് ഫ്ലേവറ ആണ് വാങ്ങ നമുക്ക് ഒക്കെ ആദ്യം തന്നെ പറഞ്ഞ് വെച്ചാലള്ളത് നമ്മുക്ക് ആ ഒരു എമൗണ്ട് നമ്മക്ക് ഇതാക്കണ്ടേ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റും വേണ്ട അത് എപ്പോഴ അത് തന്നെയല്ലേ എപ്പോഴും അധികം വാങ്ങല് നമക്ക് വേറെ വല്ല നല്ല ഫൈവ്വേഴസും പറയാ സ്പാനിഷ് ടിലീറ്റോ അല്ലെങ്കില് ബട്ടർസ്കോച്ചോ
ആഹ് ആഹ്
അവൾക്കെതാ കൂടുതൽ ഇഷ്ടന്നാവും അല്ലേ അങ്ങനെ പറയണത കേിട്ടില്ല ഉം നല്ലൊരു കേക്ക്ന്നെ നല്ല ഫ്ലേവറിലുള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള കേക്ക് തന്നെ തക്കാം അതന്നെ പിന്നെ പിന്നെ നമുക്ക് ഏതായാലും നമുക്ക് ഗ്രൂപ്പായിട്ടൊന്ന ഒരു രീസം കൂടണം എന്നിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് ആഹ് അവളറിയരുതേ മറ്റവരോടും പറയണം ഒരു സൂചനയും കൊടുക്കരുത്ന്ന് പറയണം
സർപൈസ് ഇതായിപ്പോ ഉം
പിന്നെ ഇന്നി പ്പൊ അവൾക്ക് ക്ലാസ്സിള്ള ദിവസം ആകോന്നാവോ അന്ന് ക്ലാസ് ഉണ്ട്ന്ന്ണ്ടെങ്കിൽ പിന്നെ നാല മണിക്കൂ അല്ലേ പിന്നെ പ്രശ് നം ഒന്നും ഉണ്ടാവൂല്ല ഉം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെലുക്കെ എന്തേലും പറഞ്ഞിട്ട് വിളിച്ച്
ആഹ് അറിയാതെ കൊടന്നാ മതി
ആഹ് പിന്നെ വേറെന്തൊക്കെയ ഇങ്ങോട്ട്
ആഹ് ആഹ് ഇല്ലേയ് ഭക്ഷണം കഴിച്ചിട്ടില്ല ടൈം ആവുന്നളൂ
ആഹ് എന്ത രാത്രിക്ക് എന്താണ് ഫുഡൊക്കെ
രാത്രിക്ക് ചപ്പാത്തിണ്ട് മറ്റേ ചോറുണ്ട് കുട്ട്യാക്ക് ചോറ്ണ്ട് ഇങ്ങള് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കോ ഫുഡ്
ആഹ് കൊഴപ്പല്ലാതെയൊക്കെ ഉണ്ടാക്കും പിന്നെ ഇഷ്ടം സ്പെഷ്യൽ ഫുഡ്ന്ന്റഞ്ഞാല് ബിരിയാണിയന്നെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫാസ് റ്റ് ഫുഡില് ഇൻക്ക് ബ്രാസ്റ്റ് കാര്യങ്ങള് അങ്ങനെക്കെഇള്ളതാ ഇഷ്ടം
ആഹ് അന്നമ്മക്കെന്താ ഫുഡ് എന്താ വെക്കാ രാത്രി
രാത്രി, രാത്രി ഇപ്പന്താ പറഞ്ഞ പോലെ ക്കാ എന്തേലും വെറൈറ്റി ആക്കിയാലോ
ആഹ് വെറൈറ്റി ആ
ആഹ് പിന്നെ അതിന് വേറെ പിന്നെ റെസ്റ്റോറന്റ്ക്ക് പോണ്ടിയരും നമ്മള്ല്ലേ അവടെപ്പോ കഫേയിലാകുമ്പോ പിന്നെ അതിന്ള്ള സൗകര്യം ഇണ്ടാവൂല്ല ഈ ഒര് കേക്കിന്റെ കാര്യങ്ങളേ നടക്കൊള്ളൂ ഗിഫ്റ്റ് കൊട്ക്കലും
അത് വല്യൊരു റെസ്റ്റോറന്റ് നോക്കിട്ടെ
ആഹ്
ആണ്ട് പോവാ
അവടെ നമുക്ക് ബിരിയാണിയോ അല്ലെങ്കില് അവൾക്കെതാ ഇഷ് ടം ഇന്ന്ള്ളങ്കില് കൊർച്ച് വേറെ ബ്രോസ്റ്റ് കാര്യങ്ങളോ ഹ്മ്മ് ആഹ് അങ്ങനെ എന്തെലൊക്കെ റൈസ് ഐറ്റംസ് സാണെങ്കില് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ കുബൂസ് ചപ്പാത്തി പൊറട അങ്ങനൻത്തതാണെങ്കില് അങ്ങനെ പിന്നെ വേറെ രസായിട്ട് കാര്യങ്ങളോ അതൊക്കെ സൈഡായിട്ട് നമ്മക്ക്
ആഹ് വരുമ്പൊര് ജ്യൂസും അത് നമുക്ക് അവരോട് പറയാം ആഹ് വെൽക്കം ഡ്രിങ്ക് ഏതായാലും പരിപാടി ഉഷാറാക്കണം കൊറയാൻ പാടില്ല ഹ്മ്മ് കാരണം അവളെ ബർത്ത്ഡേ ആയതോണ്ടേയ് നമക്ക് അതൊര്
പിന്നെ ഗിഫ്റ്റ് ഹാമ്പറായിങ്ങാണ്ട് കൊടുക്കണോ കൊറച്ച് ചോക്ലേ യ്സും ഇതൊക്കെയിട്ട് ആഹ് അത് അത് രസണല്ലോല്ലെ ആഹ് ഇണ്ട് ഇണ്ട് അന്റെ വീ ആഹ് അയിന്റെ ആഹ് ഇവടെ വീടിനടുത്തൊരു കുട്ടി അങ്ങനെ ചെയ്യ്ണ് ണ്ട് പിന്നെ നമ്മളെ ഫോട്ടോസൊക്കെ വെച്ചിട്ടെ നമ്മളെ അഞ്ച് പേരും ആറാളും കൂടി ഒരുമിച്ച് നിക്ക് ണ ഫോട്ടോസൊക്കെ വെച്ചിട്ടും പിന്നെ അവളെ അറിയാതെ നമ്മള് കൊറെ ഫോട്ടോസൊക്കെങ്ങനെ തമാശക്കെട് ത്തിരുന്നല്ലോ അപ്പ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആഹ് ഫ്രെയിംമാക്കിയിയരും പിന്നെ ഇങ്ങനെ ചെറിയെ ചെറിയ ഫോട്ടങ്ങളാരി കൊറേ മെമ്മറീസ് പോലെ നമക്ക് ചെയ് ചെയ്യാൻ പറഞ്ഞിട്ടേ
ആഹ് ആഹ്
ആഹ് അപ്പ അതൊക്കെ കാണുമ്പോ ഭയങ്കര സർപ്രയ്സ് ഇതാവൂലേ തീരെ പ്രതീക്ഷിക്കാതെ അവൾക്ക് ഒക്കെ കാണുമ്പോ ആഹ് ആഹ് ആഹ് ആ ഹ് അപ്പ അങ്ങന ചെയ്യാംപറയാ കൊർച്ച് ഫോ ഫോട്ടോസങ്ങനെ ആക്കിട്ട് പിന്നൊരു വെല്ല്യതൊന്ന് ഫ്രെയ്മാക്കീ ട്ടും ചെയ്യാൻ പറയാ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിക്ക്ണെ എല്ലാര്തും നല്ല ഫോട്ടം നോക്കീട്ട് നമക്ക് കൊടുക്കാം.
ആഹ് ആഹ്
അങ്ങനെയൊന്ന് ചെയ്യാ
ഹ്മ്മ്
പിന്നെ നല്ല ചോക്ലേറ്റ്സൊക്കെ വെച്ച്ട്ടങ്ങനെ ഒര് ഗിഫ്റ്റ് ഹാമ്പറായിങ്ങാണ്ടും പേക്കെയ്യാൻ പറയാ
ആഹ് ആഹ്
പിന്നേ അങ്ങനെ ഏകദേശൊരു ഉം രണ്ട് മൂന്ന് മണിക്കൂറക്കെ ചെലവഴിക്കണ്ടി വരുല്ലേ
ആഹ് അ അതു ആഹ് അതേതായാലും വേണം അതിന് കൊറഞ്ഞ കൊറഞ്ഞ സമയല്ലേ ഒള്ളൂ അതാ കുട്ടികളൊന്നു വാണ്ട
ഇവട നിർ ത്താണെങ്കി അല്ലെങ്കി പിന്നെ അവരും കൂട വന്നാ പിന്നെ നമുക്ക് അവര കാര്യം ആഹ് അവ അവര കാര്യം നോക്ക നേ നേരണ്ടാവര് പിന്നെ ആഹ് പിന്നെ പോകാം ഇബൾക്ക്ള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നൊരീസം
ആഹ് ഉം രണ്ടും പാടെ നടക്കൂല കുട്ടികളും പാടെണ്ടാവുമ്പളെ
ആഹ് പിന്നെ അവര് പിന്നെ എന്തേലും വഴക്കു ക്കൂടെന്തേലും ചെയ്താ പിന്നെ ഇതിന് രസണ്ടാവൂല അഹ് പിന്നെ
ഉം ഇന്നാ വെക്ക് ക്കേതായാലും ഉഷാറാക്കാം പരിപാടി ഉം ഉം
അതിന്റത് ന്നാല് പിന്നെ വേറെ ഡ്രിങ്ക്സോ കാര്യങ്ങളോ അവ്ടാദ്യം പോയിട്ട് പറയണ്ടേരോ അയിന്റാവശ്യണ്ടാവോ അമ്മള് പിന്നെ ഇതിപ്പോ ഈ കഫേലിപ്പോ ഞമ്മള് ആദ്യം പറയണ്ടേ ഡെക്കറേഷ്നും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണ്ടേ റെസ്റ്റോറന്റില് പിന്നാ പറയേണ്ട കാര്യോന്നും ഉണ്ടാവൂല്ല അത് പിന്നെ അമ്മളവിടെ ചെന്ന്ട്ടല്ലെ നമ്മളൊക്ക ഇഷ്
ആഹ് കഫേല് ചെന്ന്ങ്ങാണ്ട് ഇതൊക്കെ പറയണോ ഡെക്കറേഷനും
അത് ന്നാ നമുക്ക് പിന്നെ അടു ത്താഴ്ചയാവുമ്പോ നമുക്ക്ന്നാല് അയിന്റൊരു നാലീസം മുമ്പ് ചെന്നിട്ട് പറയനിപ്പ അഥവാ ആ ഡേറ്റിന് ആ സമയത്ത് വേറാരേലും ബുക്ക് ചെയ്താലോ അപ്പൊ അതിനും ഹാ അപ്പൊ പിന്നെ ബുക്ക് ചെയ്താ പിന്നെ നമ്മളത് ക്യാൻസലാകും അപ്പൊമ്മക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാ ഒരു നാളെ മറ്റന്നാളായിട്ടേ
ഉം
അവരട്ത്ത് അങ്ങടമ്മക്ക് ചെല്ലാം അമ്മക്ക് രണ്ട് പേരാണെന്ന് ചെന്നിട്ട് നമുക്കാദ്യം ബുക്കെയ്തിടാം പിന്നെ അവിടത്ത ഡെക്കറേഷ ന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോട്ടോസൊക്കൊ നോക്കീട്ട് ഏതാ നല്ലത്ച്ചാ അത് നോക്കിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യാട്ടോ
ആഹ് ആഹ് ആയിക്കോട്ടെ
ആഹ് എന്നാ ശരി എന്നാ അപ്പൊ കാണ ഓക്കെ ഉം
ഉം